ഹലോ
കേൾക്കുന്നോ
ആഹ് കേൾക്കാണ്ട്
സുഖല്ലേ
ആളെന് സ്കെച്ചാ നക്കാപ്പ കഴണീട്ടപ്പന്നെ ആള് നിസ്കരിക്ക നിസ്കരിക്കാണപ്പ കഴിണന്റെ മുന്നേ കൈകറി ആഹ് ഉം
പിന്നെ എന്തിന് പണി ചായപ്പണിയാണോ
ആഹ് ചായ വക്കല് കഴിഞ്ഞു ഇനിയിപ്പോ കുട്ടികളെ കൊണ്ടുവരന്നക്കണു നാലരയ്ക്ക് ഓര് വരും
സ്കൂൾ ബസിലാണോ
ആഹ് ആഹ് അവിടെ മക്കളൊക്കെ പോയിട്ടില്ല
ഓ ഓനും വരാൻ ആന്നേള്ളൂ നാലേമുക്കാല് ആ നാലേമുക്കാലാവുമ്പോളെ ഓന്റെ ബസ്സ് വരുള്ളു
ആഹ് ആഹ് ചായപ്പണിയൊക്കെ കഴിഞ്ഞോ ആഹ് ചായ ഇന്ന് ഇന്ന് രാവിലത്തെ അപ്പവും കടലക്കറിയും ഉണ്ടാവും കൊടുക്കാ വിചാരിച്ചിട്ട് ചെലപ്പോ വന്നാ പറ്റിയൊന്നുമില്ല അല്ലപ്പ എന്താ ഈ ഡെയ്ലി ഒപ്പിച്ചണ്ട
അവ ശരിയാണ് അതിന് ഇവർക്കൊക്കെന്ന് പറഞ്ഞാല് ഉ എന്തെങ്കിലും ഒരു കടി വേണ്ടി വരും കയറി വരുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെർക്ക് ചോറും പറ്റും വേറെ എന്തും പറ്റും
അതെ അവരെ ഒന്നും പറ്റൂല. വന്നാൽ തന്നെ ചോറ്ന്ന്ണെ കുട്ട്യാളാണങ്കി തെരക്കെടില്ല.
അതെ അതെ ചോറ് അന്ന് വെന്ന ഉടനെ തന്നെ ചോറല്ലേ വേറെ എന്തേലുണ്ടോന്ന് ചോയ്ക്കും. അത് ണ്ടെങ്കിലത് ണോ ഇല്ലെങ്കിൽ ഭയക്ക് ചോറ് വേണ്ടാന്നായിക്കും പക്ഷേ എന്തെങ്കിലും കടി പറ്റിയാലല് അത് കഴിച്ച് കഴിഞ്ഞാല് പിന്നോൽക്ക് ചോറ് കയ്ക്കാം.
ആഹ്
നമ്മളും പണ്ട് അങ്ങനെ ആയ്നു
അതെ വെല്ല്യോന് ആറാം ക്ലാസ് സില് രണ്ടാമത്തത് നാലില് പിന്നെ യു കെ ജി. ട്വിൻസാണ് രണ്ടാള്. ട്വിൻസ് പെങ്കുട്ട്യാള് മൂന് പെണ്ണും ഒരാണും മൂത്തതാണ്.
ആഹ് ഞാൻ കണ്ടു. അങ്ങനെ ആ ഡി പീ ല് രണ്ട് പിള്ളേരെ കണ്ടു.
ആഹ് ആഹ് പ്പ യു കെ ജി ലെത്തി നൈഹ, നൈസ ആഹ് ആഹ് ചെറുപ്പത്ത്ത്തെ ഫോട്ടാ.
ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ മഴക്കെ പെയ്തീന്നോ ഇന്ന്
ഇല്ലല്ല ഇന്ന്ങ്ങട്ട്ണ്ടായിട്ടില്ല. അവടെങ്ങനെ?
ഇന്ന് രാവിലെ ഏഹ് ഉച്ചക്കൊക്കെ ങ്ങനെ മ് മൂടിക്കെട്ടി വന്നാ ണ്ടായ്ര്ന്നു പക്ഷെ പെയ്തിട്ടൊന്നൂല്ല. ഇന്നലേരുന്നു ഇന്നലെ വൈകുന്നേരെങ്ങാണ്ടാ ലാസ്റ്റ് മഴ പെയ്തേ.
ആഹ് അവടെ ങ്ങനെ കുട്ട്യാള് എത്രാള
രണ്ട് പെര്
രണ്ടുപേര് ആഹ് എത്രാ ക്ലാസ്സിലാ പെങ്കുട്ട്യാളാ ആഹ് നിർത്തിയോ? നിർത്തിയോ ആഹ് കുട്ട്യാളക്കെ കുട്ട്യാളെ നോക്കാനാകട്ടെ ച്ട്ടാ
അല്ല കുട്ടികൾക്ക് ഇപ്പം ഭയങ്കര ആഗ്രഹക്കേണ് ഇനി പ്പനിയന് ഒര് ചെറിയ കുഞ്ഞുണ്ടായീണ്ട്. അതോണ്ട് ഇപ്പോ തൊണ്ണൂറ് കഴിഞ് കൂ ട്ടിക്കൊണ്ടോന്ന്പ്പോ ഒര് പത്ത് പതിനഞ്ചിസം വടെണ്ടായീന്നു. അപ്പൊ എന്നും സ്കൂള് വിട്ടിട്ട് വന്ന് കഴിഞ്ഞ് വേം കുളിച്ച്ട്ട് കൊച്ചിനെ നോക്കാൻ വേണ്ടീട്ടോടും. അത് കഴിഞ്ഞ് രാത്രി പഠിക്കെന്നും വേണ്ട പിന്നെ രാത്രി ആവുമ്പോ ഓള പ്പ പോയിട്ട് കൊണ്ട് വെരും ഇപ്പൊ മിനിയാ അവര് അവര്ടെ വീട്ട് പോയി അന്ന് ഭയെ ങ്കര കരച്ചിലായിര്ന്നു. ആന്റി പോവണ്ടാന്നും പറഞ്ങ്ങാണ്ട് കാരണം ആന്റി പോക്ന്നേനല്ല കുഞ് കുഞ്ഞിനെ കൊണ്ട്പോകുന്നേന് വന്നേനെ അല്ലാതങ്ങട്ട് പോകൊന്നുല്ല. തറവാട്ടിലേക്ക് പോകൊന്നുല്ല അമ്മച്ചി പറയും ഇനി ഓളെ കണി കാണ കാണാൻ കഴിയല്ണ്ടാവൂല ഇനിപ്പം ആഹ് അവള് തിരിച്ച് വരേണ്ടിവെരും. കുഞ്ഞു തിരിച്ച് വന്നാലേ ഇനി വരാല് ണ്ടാവു. അങ്ങനേ പോവും. കുഞ്ഞുള്ളതോണ്ട് പോവും.
പോ ആഹ് അപ്പൊ നീയാൾക്ക് നോക്കിക്കൂടെ കുട്ട്യാൾക്ക് ഇഷ്ട്ടല്ലേ
കുട്ട്യാൾക്ക് ഇഷ്ട്ടാണ്. പക്ഷെ ഇൻക്ക് ടൈമായില്ല. ഇൻക്ക് ഒരു കൊല്ലം കൂടെ ഒക്കെ കഴിഞ്ഞട്ട് മതി.
ഞാന അപ്പ നാർത്തെ വിള്ചാർഞ്ഞതേന്നു. എന്ത് ത് ങ്ങളെ ഫോണാണിപ്പതെരാ ത് ന്ന് വിളിച്ചാകിട്ടായ്റ്റ് എന്ത് എന്താ പറഞ്ഞെ
ഒര് കൊല്ലം കൂടൊക്കെ കഴിഞ്ട്ട് ന്
ആഹ് അങ്ങനെ
ഉം എന്നിട്ട് നോക്കണം ഇന്ശാള്ളാഹ് ഫുഡ ഒക്കെ ആയോ രാത്രിയക്ക് ല്ലേ
ആഹ അതൊക്കെ ആയി ആഹ എന്താക്കാ ആ ഞങ്ങൾ ഒന്നിച്ചു വെക്കലാ
അതെയോ അവരി ഇവിടെ ഡ്രൈവറാണ് ടിപ്പർ
ആ
അവൾ നാട്ടിൽ തന്നെ ഇൻണ്ടാാവും ഇപ്പൊ ഇവിടെ ഇതുവരെ ഇവിടെ ഇണ്ടായിരുന്നു കുറച്ച നേരത്തെ വന്ന് ഫുഡ് കയച്ച് കുറച്ചേരം കിടന്നു ഫോണിലൊക്കെ ഉം കളിയാണ് എന്തക്കയോ പിന്നെ കുറെ ഏതാക്കയോ ന്യൂസ്‌ ഒക്കെ കാണണ്ടേ അത് കഴിഞ്ഞ് ആരോ വിളിച്ചപ്പോ ഇറങ്ങിപ്പോയി
ആ ആ ട്രിപ്പ് കിട്ടുമ്പോ അങ്ങനെ പോവോയിക്കാരംലെ
ആഹ അങ്ങനെ പോകും അത് കഴിഞ്ഞ വരും ഇന്നെ ടൈമ്മ്ന്ന് ഒന്നുല്ല
ആ ആ രാത്രിക്കൊക്കെ നീച്ചു പോവോ
രാത്രി ഒന്നും പോവൂല അങ്ങനെ ഇപ്പൊ രാത്രിൊന്നും അങ്ങനെ സാധനൊന്നും കിട്ടൂലല്ലോ കൊണ്ട് കൊടുക്കാനുള്ള സാധനനോക്കെ അവർക്കും ഒരു ഓഫീസ് ടൈം പോലെണ്ടല്ലോ
ആ ആ
ഇവർക്കല്ല അവർക്ക് അതായത് ഇപ്പോൊ ഒരാള് ഓർഡർ കൊടുത്ത് കഴിഞ്ഞ സാധനം കിട്ടൂല സാധനം കിട്ടനെങ്കിൽ ഓഫീസ് ടൈം ഉണ്ടല്ലോ
ആഹ ആഹ ആഹ അെ
അപ്പൊ ആ ടൈം നോക്കിട്ട് ഇറങ്ങി പോകള്ളൂ
ആഹ
ഇന്ന് നല്ല ചൂട്ണ്ടലെ വൈലിൻ ചായ ഞാപ്പോ അതിന്റെ ഇടക്ക് ഒന്ന് കുടിച്ചു എനിക്കിങ്ങനെ ഇടയ്ക്ക് കട്ടൻ ചായ കുടി ണോ അപ്പൊ ഞാന് ഇപ്പൊ ഒന്ന് കുടിച്ചു ഇനിപ്പോ പിള്ളേര് വരുമ്പോ അവർക്കെന്താ വേണ്ട എന്ന് വച്ചാല് നോക്കിട്ട് കടികളൊക്കെ അല്ലാതെ നമ്മള് പലഹാരങ്ങളൊക്കെ ഇവിടണ്ട് ആ ഇന്ക് ഇടക്കിടക്ക് കുടിക്കണം വിശക്കുമ്പോേ ഞാന് ഫുഡ് ചോറൊക്കെ തിന്നുന്നതിന് പകരംങ്ങനെ ചായ കുടിക്കണം
ആ എന്റെ സ്വഭാവം എനിക്കും അങ്ങനെത്തന്ന പക്ഷെ ചൂടൊന്നും മാണ്ടട്ടോ രാവിലെ കാച്ചിയ ചായ പത്ത് മണി വരെ അങ്ങനെ കുടിക്കും
അങ്ങനെ ഇന്ക് പറ്റൂല ഇന്ക് ഞാൻ ഫ്രഷ് ചായ ചൂടാക്കിയ പറ്റൂല ചൂടണഞ്ഞാലും പറ്റൂല നല്ല ഈ തിളച്ച ചായ ഉണ്ടാവലേ അങ്ങനെ കുടിക്കണം എന്റെ ഉ ഇപ്പ അങ്ങനൊയിുന്ന അങ്ങനെ അങ്ങനെ ശീലിച്ചു അത് കണ്ട് കണ്ടിട്ടൊന്നല്ലട്ടോ നമുക്ക് ഓരോ ഇത്ണ്ടാവോലോ അത് കണ്ടിട്ട് പഠിക്കലാ നടക് അയിൻ വേണ്ടീട്ട് എന്റെമ്മക്കും അനിയത്തിക്കുകൊക്കെ ഈ തണുത്ത ചായ മതി എനിക്കത്ങ്ങനെ ആ തണുത്ത ചായ ങ്ങനെ സ്മെല് അടിക്ക്പത്തേക് വോമിറ്റ്യ്യാൻ വരും
ആഹ ആഹ
ന്നപ്പോ
ആ ആ
ഇയ്ക്ക അങ്ങനത്തെ പ്രശ്നല്ല അവര് ഒരു കലം ചായയൊക്കെണ്ടാക്കി വെച്ചിട്ട് ആ ഇനിക്ക് ചൂട് വേണം
ആഹ്
ചൂടുണ്ടെകിലെ ഞാൻ കുടിക്കും അതിന് വേണ്ടി എൻന്റെ മക്കള് രണ്ടു പേരും ചായ കുടിക്കൂല
തീരെ കുടിക്കൂലേ
ഊ ഊ അവർക്ക് രണ്ടു പേർക്കും ചായ ഇഷ്ടല്ല വെള്ളമ്മ് അവര് ഫ്രിഡ്ജ് തുറക്കാ വെള്ളം എടുക്ക അല്ലെങ്കില് പിന്നെ പച്ചവെള്ള പറ്റൂ ചായ അവർക്ക് പറ്റൂല രണ്ടു പേർക്കും പറ്റൂല ചൂടുള്ളതും തണുത്തതും ഒന്നും പറ്റൂല്ല ഇനി പാൽ ചായേം കട്ടഞ്ചായേം ഒന്നും വേണ്ട
അ അ
ഇവിടെ പഞ്ചസാര വാങ്ങലെന്നെ മെയിനായിട്ട് ഇനിക്കാണേ ചായപ്പൊടി വാങ്ങലും ഇനിയ്ക്കാണ് കെട്ടിയവനക്കും ചായ വേണെന്നില്ല
അ അ അപ്പൊ പഞ്ചസാരക്ക് വല്ല്യേ ചെലവൊന്നും ഉണ്ടാവൂല്ല
ചിലവ് കൂടുതലാണേ ഞാൻ സ്വന്തം കുടിക്കൂലേ ഞാന് എന്ന് എപ്പോ എപ്പയും കുടിക്കും അപ്പൊ ഇനിക്ക് ആ ഞാനയിന് എടക്കെടയ്ക്ക് പിന്നെ ഇപ്പൊ ഒരു കപ്പ് ചായൊക്കെ ഇണ്ടാക്ക ഒരു ഇണ്ടാക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായെല്ലാ ഇണ്ടാക്ക ഒരു കപ്പ് ചായ ണ്ടാക്കും എന്നിട്ടനിക്ക് അത് അപ്പ തന്നെ കുടിച്ച് തീർക്കും ചൂടാണ് ഇഞ്ഞപ്പ ഞ്ഞാപ്പറ്റൂലല്ലോ അതുകൊണ്ട് ആ സമയ തന്നെ ഒരു കപ്പ് കുടിക്കും അത് കഴിഞ്ഞ് കൊറച്ചേര ഒരു ഒരു മണിക്ക് പുറകെ അതായത് നമുക്ക് ദാഹിക്കുമ്പോമ്മള് വെള്ളം കുടിക്കൂലേ അയിന് പകരം ഞാനിങ്ങനെ കട്ടഞ്ചായണ്ടാക്കി കുടിക്ക യാ അങ്ങനെ എടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചോണ്ടക്കണം തണുത്തതിനോടൊന്നും വലിയ താല്പര്യല്ല ഈ ചൂടുള്ള കട്ടൻ ചായ തന്നെ
അ അ
ഇന്നെന്താ ഫുഡിനൊക്കെ ഇണ്ടായേ കറി എന്തായിരുന്നു
കറി കുമ്പളങ്ങ കറി യും ബീഫും
ആഹാ
മ്മ് അവിടെ
അല്ല മോര് വരാത്തെ
സാധാ കുമ്പളം ഇവിടെ ഞാൻ എന്താണ്ടാക്കിയേച്ച ചക്കക്കുരു ചക്കക്കുരു മാങ്ങായും
അ അ
അത് കറി വെച്ചു പിന്നെ രാവിലെ പിള്ളേര്ക്ക് ഏ തുമ്പോ സബീൻ ഉണക്കമീൻ രസണ്ടാവും പക്ഷേ ഉണക്കമീൻ ഇല്ല
അ ഹ്
അതില ഇടാനാണോ ഉദ്ദേശിച്ചേ ഞാൻ അതിന് ചക്കക്കുരു മാങ്ങായും വെക്കുമ്പോ അയിനകത്ത് പച്ച ചെമ്മീൻ ഇടലണ്ട് പക്ഷേ ഇപ്പൊ ഇന്നൊന്നും കിട്ടി കിട്ടിയിട്ടില്ല
അയില് ഇടാനല്ലല്ലോ ഞാൻ പറയണ് ആ കറിക്ക് പൊരിച്ചിട്ട് കൂട്ടാൻ രസണ്ടാവില്ലേ
അത് ര അതുണ്ട് അത് രസണ്ടാവും പക്ഷെ ഞാനിവിടെ ഈ സംഭവം ഇനി ഇല്ലവിടെ ഞാൻ എടക്ക്‌ ഇങ്ങനെ പറയാ ഇപ്പൊ അങ്ങടെ പോയി വരുമ്പോ കൊണ്ടുവരണംന്ന് പറയണ് ണ്ട് പക്ഷെ മറന്നു പോരും അയിനൊക്കെ ഞാൻ തന്നെ - പോണം വാങ്ങണെങ്കില്
അ ഇഞ്ചി പൊറത്ത് പോയി വാങ്ങ്ന്തേലും ഇണ്ടോ
ഉം എനിക്ക് ഞാൻ പുറത്ത് പോയില്ലെങ്കിലും ഞാനിവിടെ ഞങ്ങളടുത്തൊരു കടണ്ട് കുറച്ച് അവിടെ ഇപ്പൊ ഞാൻ ലിസ്റ്റ് എയ്തി കൊടുത്ത് കഴിഞ്ഞാല് അവരങ്ങ് കൊണ്ടത്തരും എന്നോട് ഞാൻ ചോ സാധനം വേണംന്ന് പറയുമ്പോ ഏ വാട്സപ്പ് ചെയ്തോളാൻ പറയും അവൻ ക്ക്‌ അതായത് ആ കടയിലത്തെ ആ ചെക്കന് വാട്സ് ആപ്പ് ചെയ്യാൻ പറയ അതോണ്ട് സുഖാണ് നമുക്ക്‌ ഇഷ്ട്ടള്ളത് വാട്സ്ആപ്പ് ചെയ്യാം പക്ഷെ അന്നേരൊന്നും ഈ ഉണക്കമീനൊന്നും ഓർമ്മ ഉണ്ടാവൂല്ല ഉണക്ക മീനൊന്നും ഇങ്ങനത്തെ കടകളിൽ നിന്നും വാങ്ങിയാ ശരിയാവൂല്ല അയിനേതായിട്ടുള്ള കടകളുണ്ടല്ലോ, അവിടെ തന്നെ പോയി വാങ്ങണം. അതൊക്കെ വാങ്ങുമ്പോ, ഇവരൊക്കെ എപ്പയാ കൊണ്ടേവച്ചേ എന്നുകൊണ്ട് അങ്ങനെ പറ റയാൻ പറ്റൂലല്ലോ ആ മ റ്റതാവുമ്പോ പല ടൈപ്പും കിട്ടും, നമുക്ക് ഏതാ വേണ്ടേന്ന് വെച്ചിട്ടേ ഇപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാ സാധനെല്ലാം വീട്ടിലെത്തും. ക്യാഷ് മാത്രം കൊടുത്താ ചെയ്തോളും. ഉം ഉം അതിന്റെ ആവശ്യല്ല, അവര് കൊണ്ടുവരണ് കറക്റ്റ് ആ ക്യാഷ് മാത്രേ വാങ്ങുള്ളൂ. പിന്നെ ചിക്കൻ ആണെങ്കിലും അവിടെണ്ട്, ഓക്കെടാ.